ആ എന്താ സുഖല്ലേ
ആ സുഖം
ഉം എന്താ പണി
ഇതാ നിസ്കാരം കിഞ്ഞ അങ്ങനെ ഇരിക്കുന്നു
ഉം ഉം
ഉം അത്ങ്ങനെ ഇന്നാല് അവിടെയോ
വിടെ ഞാനിപ്പം എന്തൊക്കെ കഴിഞ്ഞുക്കാണ് ഒരു ട്രിപ്പ്പഴിഞ്ഞാണ്ട് എത്തീട്ടുള്ളു ഉം ഉം ഉം പിന്നെ ഉം കുട്ടികളൊക്കെല്ലേ
ആഹ് ഒരാളുണ്
സ്കൂള് പോല ആ രണ്ട വയസാ എന്താ കുട്ടി ഉറങ്ങിയോ
ഇല്ല ഇല്ല അവിടെ കളികിണ്ട്
ആ കൊഴപ്പൊന്നുല്യല്ലോ ഉം അപ്പ എങ്ങനെയവിടെ കാലാവസ്ഥ
കാലാവസ്ഥ കൊറച്ച് നേരത്തെ മഴയുണ്ടായിരുന്നു രാവിലെയൊക്കെ വെ്യിലായിരുന്നു.
ആ ഞങ്ങള് വന്നപ്പോളെ ഞങ്ങള പ്രദേശത്ത് ഒരു ആ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റുുവട്ടത്തിലോഴികെ ബാ ക്കി എല്ലാ ഭാഗത്തുമയ വേദം ഞങ്ങള ശ മാത്രമായി മഴ പെയ്തിട്ടന്നല്ല
ചായ കുടി യെ കഴിഞ്ഞു
ഓ അക്കെ ഞാ പൊറുത്തുന്നു കുടിച്ചു പിന്നെ പിന്യോ നി രാത്രികൾക്കല്ലാതെ ഏ ഹ് രാത്രിക്കില്ലത് നോക്കണം
ആഹ്
മ്
പിള്ളാരല്ലാം എന്ത് ചെയ്യും
ഏഹ് ആ ഒരാൾക്ക് ഇനി ഹോംവർക്ക് ഉണ്ട് ചെയ്തൊണ്ടിക്കെയായിരുന്നു അപ്പൊ തന്നെ മ് നിങ്ങൾക്ക് ക്ഷീണായി ഇനി കൊറച്ച് കഴിഞ്ഞിട്ട് ഇറണക്കണ്ട് പിന്നെ ഒന്നില്ലത് ചെറുതാണ് ഒന്നര വയസ്സായി ട്ടോള്ളൂ ഓനക്കെടാത്താൻ ഉറക്കാൻ നിക്കാണ് അവർക്കല്ലാം ചെറിയ ക്ഷീണംഒപ്പോ അവനൊപ്പം കിടന്നോടക്കാണ്
ഉം ഉം രാത്രി എന്ത്ണ്ടാക്കാൻ ആഹ കടയിന്ന് മന്തി മേടിച്ചു
ഓ ഹെ ഹ് നിങ്ങൾ ഒറ്റയ്ക്കോള്ളോ വീട്ടില്
അല്ല ഞാനിപ്പ എന്റെ വീട്ടിലാണ് അപ്പൊ ഉമ്മ വാപ്പയണ്ട് പിന്നെ കുട്ടീഞാനും
ആ ആഹ അതല്ല വേറെ ആരുല്ല നിങ്ങൾക്ക് നിങ്ങളൊരു മകളാണോ
അല്ലല്ലാ മൂന്നാളാണ് രണ്ട് താത്തമാരെ കെട്ടികോടുത്ത് അവർ ഭർത്താവിന്റെ വീട്ടിൽ
ഓ ഓക്കെ ഓക്കെ ഒറ്റക്ക ആയിരിക്കലേ ഇപ്പം
കുട്ടിയ സ്കൂളൊക്കെ പോകുമ്പോക്കെ നടക്കൂല്ലേ സ്കൂൾ പോണവരെ
ആഹ
ഉം പിന്നെന്താ രത്രികക്ക് ഇഞ് നെയച്ചോറോ എന്തേലും വെക്കണം വേഗാവണത് ചെലപ്പം കഞ്ഞി ആവും എല്ലാർക്കും ക്ഷീണായിന് കഞ്ഞീ ചമ്മന്തി ആയിരിക്കും
എവിടെ പോയി
ഞങ്ങള് കാസർഗോഡ് ആ ആ ഞങ്ങക്കവിടൊരു കസിനെണ്ട് ഓരോ വീട്ടക്ക് ഇങ്ങനെ പോയി അവിടേക്കെഒന്ന്ചുറ്റി അല്ലല്ല ഞങ്ങളവിടെന്ന് നല്ല ദൂരണ്ട് ഞങ്ങൾ സെൻട്രൽ ആയി വരും പിന്നെ അവിടുന്ന് എ ഉം എനിക്ക് അങ്ങേഅറ്റത്ത് നിന്ന് ഇങ്ങേ റ്റത്തേക്ക് ഒരേ ദൂര ഞങ്ങളിന്നലെ പോയി ഇന്നലെ രാവിലെ ആറ് മണിക്ക് വീട്ടെന്ന് ഇറങ്ങി അന്ന് നല്ല കോടേന് ഇവിടുന്ന് ആറ് മണിക്ക് ഇവിടന്ന് ഇറങ്ങുമ്പോം ആദ്യമായിട്ട് കാണാ ഇങ്ങനെ കോടമഞ്ഞ്
ഉം ഉം
സ്വന്തം സ്ഥലത്തന്നെ പ്രദേശത്ത് തന്നെ അത്ര മഞ്ഞ്നല് പൊക ഇട പൊക ഇട്ടണ്ട്ണ്ടാവുല്ലേ നമ്മക്കൊന്ന് കണ്ണ് കാണാത്ത രീതി ആ രീതി ഒരു വയനാടിലൊക്കെ പോയിട്ടിള്ള പോയിക്കുമ്പോ എങ്ങനെണ്ടോ അതേ ഫീലിങ്
ഉം ഉം
പിന്നെ ഒമ്പരക്കായിരുന്നു ഫസ്റ്റ് അവിടുന്ന് ട്രെയിന് അതിൽ കേറി അവിടെ എത്തി ഞങ്ങളൊരു പതിനൊന്ന് പിന്നെ മൂന്ന് മണിക്കൂർ യാത്രണ്ട്
ആ
പിന്നെ അവിടെക്കെ ഒന്ന് ചുറ്റി കണ്ടു ഇന്നലവിടെ സ്റ്റേ ചെയ്തു ഇന്ന് തിരിച്ചു പോന്നു ഇവടെ ഒരു അഞ്ച് മണി ആറ് മണിക്ക് മുന്നേ ആറ് മണിക്ക് കറക്റ്റ് വീട്ടിലെത്തും എന്തെങ്കിലും ഫുഡുണ്ട്നോതൊക്കെ കഴിച്ചു പോന്നാൽ അര മണിക്കൂർ കഴിയും വീട്ടിലെത്തും നിസ്കാരം മൂന്ന് ഞങ്ങളെ മക്കൾ പിന്നെ സ്കൂൾ ആഹ് പൊ ഒന്നും ചെയ്ത് വെച്ചില്ലേനു. പോവണ്ടിയേം കൊണ്ട് എല്ലാരും നേരത്തെ വേഗം ഒറക്കിയിരുന്നു. കെ. ജി. യിലാണ് എന്നാലും ഒണ്ട്. ഓൽക്കായിട്ടില്ല ഓവർലോഡ് ഓലെ അപേക്ഷിച്ച് ചെറിയത് തന്നെ വ ഇതാണല്ലോ.
ആഹ് കൈ പിടിച്ച് എഴുതി കൊടുക്കൊ അല്ലെ സ്വയം എഴുതുവോ?
അയ്ന് എഴുതി കൊടുക്കാൻ ഓൽക്കായില്ല ഓൽക്ക് കളറിങ്ങൊക്കെ ആയിട്ടുള്ളു. കളറിങ്ങ് വരടല് ഓരോരോ വരയിട അങ്ങനത്തെ തൊടങ്ങീ അതൊക്കെ ആഹ് എൽ. കെ. ജി ആയിട്ടുള്ളൂ.
ആഹ് അ
ആ പുള്ളിക്ക് കളറിങ്ങാണ്. കളറിങ്ങാണെങ്കി തന്നെയതിന് ഒപ്പം നിന്നു കൊടുക്കണം എന്നാലിപ്പോ ഉണ്ടാകൊള്ളു അല്ലെങ്കില് ആഹ് പെങ്കുട്ടി. ചെറു ആഹ് ചെറുതാണ്.
ഉം
നിങ്ങളുടെ എന്താണ്?
രണ്ട് പെൺകുട്ടി
പെൺകുട്ടിയള് ചെറുത് രസാലേ ആഹ്
ആദ്യം ഞാനറിഞ്ഞില്ല ഇത് ഇപ്പളാണ് അറിയുന്നത്.
ആഹ് രണ്ട് വയസ് കഴിഞ്ഞോ?
രണ്ട് വയസ് അടുത്ത മാസം ആവണേ ഉള്ളു.
പിന്ന പിന്ന ദേവു അല്ലേ എന്നെ മൂന്നുമാസായിപൊള്ള
ആ അതന്നെ പെട്ടെന്നായിപ്പൊരു ടെൻഷൻ
അത് പേടിക്കാനൊന്നുമല്ല ഒപ്പം വളർന്നോളും ഫസ്റ്റത്തൊരു ആറ് ആറ് മാ ഒരു മൂന്ന് മാസം പോലെ സങ്കടം നിർബന്ധണ്ടോ?
ഉം ഞാനങ്ങനായി ഇപ്പ ആകാതിരുന്നപ്പ ശ്രദ്ധിച്ചില്ല പിന്നിയാണ്
അതല്ല
അത് വാങ്ങി നോക്കിയപ്പോ കര ഇണ്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ച് സ്കാനിങ് ഒക്കെ നോ
ആഹ് അയിന് ടെൻഷടിക്കേണ്ട ആവശ്യില്ല. പ്പൊ അധികം ആൾക്കാർക്കും ഞങ്ങൾ തന്നെ മൂന്ന് വയസ്സിന്റ മാറ്റൊള്ളൂ. ന്ന് പറയുമ്പ ഹസ്ബൻഡ് നാട്ടിലില്ലാത്തതാണ്. അപ്പം കുട്ടിക്ക് അതിന്റേതായ കെയറിങ് നമ്മള് കൊടു വല്ലോ വലുതിന് ഇപ്പ നാല് വയസ്സായി. അന്ന് മൂന്ന് വയസ മൂന്ന് വയസ്സായി ആവുന്നെ ഉള്ളേനി.
ആഹ് മൂന്ന് വയസ്സാവുമ്പളേക്കും പ്രസവിച്ചു ആഹ്.
ആഹ് ഞാൻ പ്രസവിക്കുമ്പോഴേക്കും അവൾക്ക് ആ രണ്ടേ മു
ആ ഇത് അതുവല്ല ഞങ്ങള് ഇവിടേനി പുറത്തേനി. ആ അപ്പം ഇന്നന്നെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി നിന്ന് പഠിച്ചാളാ. വേറെ ഒരാളു നോക്കിയും കണ്ടും ഓക്ക് ഫസ്റ്റില് വന്ന ഒരാളേം പറ്റൂല്ലന്നെ വീട്ടിലെ നാട്ടിൽ വന്നപ്പോം ആരും പറ്റാത്ത അവസ്ഥ കയ്യിമലെ കിടന്ന ഉറങ്ങുള്ളോർന്നു ഉം ഞാന് ഇതിന് പോകുമ്പോ ഫസ്റ്റ് തോളിന് ഓപ്പറേഷനായിനി. രണ്ടാമത്തത് അത്യാ രണ്ടാമത്തെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് പ്രസവമായി ആഹ ഞാന്. എന്താ പറയാ കുട്ടി അത്യാവശ്യം ഒരു കിലോന്റെ അടുത്ത് തമ്മില് മാറ്റെണ്ട്. വെയിറ്റിന്റെ കാര്യത്ത് നമ്മള് തീരെ വെയിറ്റില്ല എന്നിട്ട് തന്നെ ഇനിക്കോപ്പ്രേശ്നായിന്നു
ഉ എനിക്കു ഓപ്പറഷൻ ആയിരുന്നു എന്താ കുട്ടി തിരിഞ്ഞു വന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞ്
ആ ഇവളത് മശി കുടിച്ചു ഉം പ്ര ആ പ്രഷർ കൂടിന്നൊക്കെ പറഞ്ഞാ ഫസ്റ്റത്തിന്റെ ഓപ്പറേഷൻ ആക്കിയത് രണ്ടാമത്തത് ഞാൻ പറഞ്ഞില്ല ഒരു കിലോ വെയ്റ്റ് കൂടു തലെണ്ട് എന്നിട്ട് നോർമലായി
ആ അതൊക്കെ പടച്ചവന്റെല് കട ആ ഓപ്പറേഷൻന്നായിരുന്നു പേടി അത് കയ്യില ഒരു വേദനയില്ലേ അതാണ് സഹിക്കാൻ വയ്യത്തെ
അവിടെ അങ്ങനെ ആക്കോന്ന് പറയന്ന്കേക്ക്‌ണ്ട് ണ്ടൊ അങ്ങനെ രണ്ടാമത്തെ അയിനായിട്ട് ഞാൻ അവിട പോയി സ്കാൻ ചെയ്ത ഡോക്ടർ ഒക്കെ പറഞ്ഞു കണ്ട
ഉം
എല്ലോ ഏതോ നേർച്ചയായി പഠിച്ചവന്റെ ഒരു കരുണ്യം എന്തോ അറിയില്ല എന്തായാലും അത് ഒരു വേദന സങ്ങനെ എന്നാ എന്താ ബുദ്ധിമുട്ടിക്കാത്തന്നെ പ്രസവായി അപ്പങ്ങള് വായിക്കണ്ടേ ആ അതന്നെ ഇവക്ക് തീരെ വയറില്ലേന നിക്കെ ഇവനാണെങ്കിൽ കാണോൾ പൊക്ക എന്നോട് വെക്കും വരട്ട കുട്ടികളാണ്ോ വരട്ട കുട്ടികളാാണ് അത്ര വേര് മ ഇന്നേനേം പ്രശ്ന വരുല്ലോ അങ്ങനെ വേറെ വരുമ്പോ
ഉം ഉം ഞങ്ങളുടെ അവിടെ അടുത്തരു താത്ത നിറയ പേരുണ്ടായിരുന്നു പക്ഷെ ആൺകുട്ടിയാണ് ഇപ്പൊ പ്രസവിച്ചത് ഉ അമ്പത്താറായി
ഇല്ലാ വയറണ്ടായി ആൺകുട്ടിന്നെ
ഉം പക്ഷെ മൂത്ത കുുട്ടിക്ക് ഏഴു വയസ്സായി ഏഴു വയസ്സ് കഴിഞ്ഞുിട്ട ട്ടിപ്പം ആ ഉണ്ടായുള്ളൂ
പിന
അല്ല അടുത്ത വീട്ടില ഒരു താത്താക്കൈ
മൂത്ത കുട്ടിക്ക്ൊ ഒരു വയസായിട്ടുള്ളൂ ആ ഏഴ്യ ആഹ അെ അങ്ങട ഫ്രണ്ട്സ് എന്തായാലും പ്രശ്നം കേട്ടോ കാരണം എന്താറാ കുട്ടികക്ക അപ്പത്തിന കുറ്റക്ക് സ്നേം കിട്ടി വളരല്ലേ അപ്പൊ നിങ്ങൾ അന്റെറതൊന്നും പ്രശ്നം ഉണ്ടാവൂില്ല രണ്ട വയസിന്റെ മാറ്റല്ലേ ഉള്ളൂ അപ്പം ഫസ്റ്റ് ഒറ്റൊരിതിൽ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ കുട്ടി ചിലപ്പം മറ്റേന്നെ കണ്ടുകൂടാതെക്ക പിന്നെറച്ച് മുട്ടത്തന പൈമ്പ നള ഇല്ല ഓലരു നല്ല ബോണ്ടിങ് ആകും പിന്നെ കുറച്ചു പേര്ന്താാവുമ്പോം ഓലെ ഫ്രണ്ട്സ് പോലെ ആകും
ഉം ഉം
ഇപ്പൊനെ ഇപ്പൊക്കറഞ്ഞാലും ഇോട്ട ഒരാളും കളിക്കില്ല പൊവന ഇണ്ടായപ്പോ നോക്കപ്പോാളായി ഒപ്പ കളിക്കലും ഇവിടെ ഇങ്ങനെ കാണാതായിട്ട് ശരിക്കും സംസാരിക്കാനൻ തന്നെ കഴിയൂലേനി
ഓടൊക്കെ ചെയ്യിലേ നടക്കും ഓട എല്ലാം ചെയ്യിലേ
ആന കുുട്ടിയോ
ആഹ
ആഹ ഓക്ക ചെയ്യും ഇവരെ കൂടൊയിട്ട് ഓനെ വല്ിയ ആളെ പോലെ ഓര അതേ പ്രായമായിരിക്ക ഓക്കെ ആയോ ന്നാ ശെരിട്ടോ